ഹലോ
ആ കേൾക്കുന്നില്ലേ
ആ കേക്ക്ണണ്ട് ഇടക്കിടക്കൊ ഒരു റേഞ്ചിന്റെ പ്രശ്നം ണ്ട്
റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടോ
ഉ ഇടക്ക് ചെലപ്പോ കൊഴപ്പൊന്നും ഇണ്ടാവില്ല ചെലപ്പോ
ആഹ് ആഹ് ആഹ് നെറ്റ്‌വർക്ക് ഇഷ്യൂ അതെത് അതെ നെറ്റ്‌വർ ഇഷ്യൂ നന്നായിട്ട് വരും. ആഹ് പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങള് ഒക്കെ അതെ തെ വല്യ കൊഴപ്പല്ല
എന്താ സുഖാണ്
ഓക്കെ അപ്പൊ നിങ്ങടെ അങ്ങനെ ഓൺ ആഹ് ഇണ്ട് ഇണ്ട്
ഉം
അപ്പൊ നിങ്ങെടെ ഓൺലൈൻ ബിസ്നെസ് സ് ഏഹ് സെക്സെസ്സ് ആയിട്ട് പോവ്ന്ന് ഇണ്ട്ലെ
ആഹ് കൊഴപ്പെല്ല ഞാൻ പർണിലെ കൊർച്ചായിട്ട് നിർത്തി വെച്ചതൊണ്ട് ചെയ്യാ ത്തോണ്ട് ഉം ഇപ്പൊ ചെയ്യെണം ഗ്രൂപ്പിലൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ട്ള്ള ആൾക്കാര്
നമ്മെൾ ചെയ്യ്ന്നതിന്‌ അന്സെരിച്ച് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റൊള്ളു
അതെ അയ് ഇപ്പം പണി ഇട്ക്കാതെ പൈസ കിട്ടൂലല്ലോ
ഇല്ല ഇല്ല അ തെ അതെ ഏ തൊര് ഏതൊര് ജോബ് ചെയ്യാണെങ്കിലും അതിന്റെതായ റിസ്ക് നമുക്ക് ഇണ്ടാകോല്ലോ ട്ടോ ഓൺലൈൻ ആണെങ്കിലും ഇപ്പോ നമ്മെൾ ഓ ഓഫ് ലൈൻ ആണെങ്കിലും ഏത് ജോബാ ഹലോ
ച്ചെക്ക് നമ്മെൾ വീട്ട് ഇട്ക്ക്ണ പണികെൾക്കെന്നെ അതാ പിന്നെ ഒരാള് പൈസ നമുക്ക് വെറുതെ കിട്ടണം എന്ന് നമ്മള് ആഗ്രഹിച്ചിട്ട് കാര്യല്ല
ഇല്ലല്ല ഒരിക്കലും ഇല്ല അതെ അതെ അതെ നമ്മള് അധ്വാനിച്ചെടുക്കുമ്പോ അതിനൊരു വാല്യൂ നമുക്ക് പ്രത്യേക ഒരു വാല്യൂ ഉണ്ടാകും
അതെ അതിനെ മൂല്യം ഉണ്ടാവുള്ളൂ ഉം
അത് നമ്മളെ നമ്മളെ സ്വയം അധ്വാനിച്ചു ഉണ്ടാക്കുന്നതാകുമ്പോ- നമ്മുക്ക് തന്നെ ചിലവഴിക്കുന്നടുത്ത്- എന്താ പറയാ നമ്മു- ഒരു പ്രൗഡ് ഉണ്ടാവുമല്ലോ ഇത് നമ്മുടെ ക്യാഷ് ആണ് നമ്മുടെ ക്യാഷ് കൊണ്ട് വാങ്ങിച്ചതാണ് എന്നുള്ള ഒരു- പ്രൗഡ്
അതെ ഉം പിന്നെ പിന്നെ ഇപ്പോഴും ഉണ്ട് നം ചില ഇതേപോലെ പെണ്ണുങ്ങളെ വീട്ടില് ജോലി മാത്രം എടുത്ത് ഒരു ജോലിയും ചെയ്യാതെ ആഗ്രഹം ഉണ്ടാവും
അതെ
ഇതൊക്ക ഒരു വരുമാനം കാണാണ് പക്ഷേ അല്ലെങ്കിൽ വീട്ടുകാരോല കുടുംബ അങ്ങനെ കരുതിക്ക്ണെ ആൾക്കാരുംണ്ടാവും ന്ന അവർക്ക് ഒര്
ഏ തീർച്ചയായിട്ടും കാരണം എന്താ വച്ച എല്ലാർക്കും ആഗ്രഹം എന്താണ് നമ്മുക്ക് ക്ക് അവനവനിക്ക് ഒരു രൂപ നേടാൻ കഴിഞ്ഞാൽ അത് അത് നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാന്ന് അത്പോലെ തന്നെ അങ്ങനെ ആഗ്രഹിച്ച് ജീവിക്കുന്നവർ എത്രയോ പേരുണ്ട്.
ഉം ആ ആ ചിന്തഗതി തന്നെ മാറണം.
അതെ ആ ഒരു ചിന്താഗതി മാറണം
അവര് ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇനി പുറത്ത് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, ആ ചിന്താഗതി മാറി എന്തെങ്കിലും വീട്ടിലിരുന്നെങ്കിലും എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് വരണം. എന്നാൽ തന്നെ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ. ആ ചിലപ്പോ വീട്ടാർക്ക് ക്ക് പ്രശ്നൊന്നും ഉണ്ടാവൂല പക്ഷെ അവരെന്തേലും പറയോ കരുതോ സമ്മയിക്കൂലേ എന്നുള്ളൊരു പേടിയാവും. ചെയ്യാന് ഒര് പേടി ഉം
ചിലരുണ്ട് എന്തേ സ്ത്രീകൾന്ന് ല് വീട്ടില് എന്താ വീട്ടില് മാത്രം വീട്ടിലെ ജോലികളും മക്കളുടെ കാര്യങ്ങളും ഭർത്താവിന്റെ കാര്യങ്ങളോ വീട്ട കാര്യങ്ങളോ മാത്രം നോക്കി ജീവിച്ചാൽ മതി, എന്നുള്ള ഒരു ധാരണ ഇ ഒരുവിധം ആളുകൾക്കും ഒക്കെണ്ട്.
ആ അതാ ഞാൻ പറഞ്ഞേ അത് മാറണം.
അതെ. പക്ഷെ ഏതൊരു, സ്ത്രീക്കാണെങ്കിലും എന്താണ് ഒരു രൂപയെങ്കിലും ഒരു വി ഒരു മാസത്തിലെ ഒരു നൂറ് രൂപ പോലും കിട്ടിയാലും എത്രോ പേര്, സന്തോഷിക്കുന്ന എത്രോ പേരുണ്ട്.
ഓ ഇഷ്ടം പോലെ.
അതെ പിന്നെ ചില ഹസ്ബൻഡ് മാരാണെങ്കിലും ഉണ്ട്, എന്ത് ക്യാഷ് തരാൻ ഭയങ്കര മടി. കാര്യങ്ങളെ ഇനി ഇപ്പൊ ക്യാഷ് തന്നാല് ആ കാര്യ- തിൽ ഭയങ്കര കണക്ക്, ഇന്ന് എന്തേലും ഒരു ആവശ്യത്തിന് ക്യാഷ് വാങ്ങി വച്ചാല് അടുത്ത ത്തെ ഏതെങ്കിലും ചോ - ദിക്കുന്ന സമയത്ത് അപ്പൊ അവരിക്ക് അന്നത്ര തന്നില്ലേ ഇന്നിന്ത്ര തന്നില്ലേ എന്നുള്ള ഒരു പരാതി കാര്യങ്ങള്
ആഹ
അപ്പോഴൊക്കെ നമ്മള് എന്ത് വിചാരിക്കുംപ്പോ സ്വന്ത തായിട്ട് ആ പത്ത് രൂപ കി കിട്ടിയാല് പത്ത് രൂപ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാലോ എന്നുള്ള ഒരു ചി ന്തയിലാണ് എല്ലാവരും നിക്കുന്നത്
ഇനിപ്പോ അതല്ല ഇനി ചില ആണുങ്ങൾ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നവരുണ്ടാവും അപ്പ അവര് ചിലര് വിചാരിക്ക ഹസ്ബൻറിന് എന്തെങ്കിലു ഒക്കൊരു ഒരു സഹായാവും നമ്മളെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റിയാല് ന്ന് ആലോയിച്ചിട്ട് ചെയ്യണോലും ഉണ്ടാവും അവർ തരും പക്ഷെ എന്നാലും നമ്മളതായിട്ട് കിട്ടുമ്പോ ഉം അവർ
ആഹ് അവർക്കുംന്നെ ഒരു ഹെല്പ്പ് ആവല്ലോ അതുപോലെ മക്കളുടെ ആവശ്യങ്ങള് നമ്മള പേർസ്ണിലീ ആവശ്യങ ള് കാര്യങ്ങളൊക്കെ നിറവേറിയാല് അവർക്കും തന്നെ അതൊരു ആശ്വാസമാവൊല്ലോന്ന്ള്ള രീതീ ചിന്തിക്കുന്നവരൂണ്ട്
ഉം പിന്നെ അവരല്ലേ നമ്മളെ കാര്യങ്ങളൊക്കെ നോക്ക്ണ നമ്മുക്കൊരു പൈസ കിട്ടിയിട്ട് നമ്മൾ അതുകൊണ്ട് നമ്മള മക്കൾക്കും നമ്മുക്കും വേണ്ടി ചെലവാക്കുമ്പോ ഒരു പ്രത്യേക സുഖല്ലേ
അതെ അതെ ഏ തീർച്ചയായിട്ടും അങ്ങനെ തന്നാണ് കാരണംന്താ ച്ചാല് എല്ലാത്തിനും നമക്ക് ഒരാളെ തന്നെ ആശ്രയിക്കണ്ട ആഹ് അവരെ ഇങ്കത്തിന്നെ ഇന്നൊക്കെ പർഞ്ഞാ ഒരുപാട് എന്താ പറയ എക്സ്പെൻസ് ഓവറാണ് ഓരോ കാര്യങ്ങളും ക്കും
ആഹ് ആഹ് ഞാനിപ്പോ ഇതേപോലെ ഇൻക്ക് ആ ഞാ ഇപ്പം
പഴയ പോലെ അല്ലല്ലോ
ഉം
ഓരോ സാധനങ്ങൾ ക്കോരോ ല്ലാതെ കുറയാ ന്നൊരു പ്രവണത വരുന്നില്ല പച്ചക്കറികൾ ക്കാണെങ്കിലും മീൻനാണെങ്കിലും എറച്ചി ക്കാണെങ്കിലും ഇപ്പൊ ചിക്കൻക്കൊക്കെ എന്താ വെല ഭയങ്കര റൈറ്റ് ആയി പോയി ചിക്കനൊക്കെ
ആ ഞാന് ഇതേപോലെ എൻ്റെ ഹസ്ബൻഡ് പൊറത്താണല്ലോ അപ്പം ഞാനിപ്പൊന്നാള് ഇതേപോലെ ഇൻക്ക് ഓൺലൈനായിട്ട് കുറച്ച് ക്യാഷ് കിട്ടിയപ്പം ഞാൻ മക്കളോട് പുറത്തു പോയിട്ട് ഞാന് ഇ ൻക്കാ കിട്ട്യ കാശൊണ്ട് ഓ ഫുഡ് വാങ്ങി കൊടുത്തു കൊറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മക്ക് ഇപ്പ ഭയങ്കര സന്തോഷായി ഇപ്പ നമ്മ ക്കതേപോലെ എല്ലാർക്കും അങ്ങനെ ഒരു മൈൻഡ് വന്ന് അവരും ചെയ്യാണെങ്കിൽ നല്ല അവർക്ക് എന്നൊരു ഹാപ്പി ആാവും ഉം പിന്നെ അത് അത് കിട്ടുവലോ അത് ചെയ്യും
നമ്മുക്കും സന്തോഷാണ്
ഉം പിന്നെ നമുക്ക്
അപ്പം നമ്മുക്കും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സന്തോഷം എത്രയാന്ന് നമുക്ക് പറഞ്ഞാൽ തീരൂല കാരണം എന്താ വെച്ചയ്ഞ്ഞാല്‌ നമ്മള് ഏൻ ചെയ്ത് നമ്മള കൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷാണ്
ആ പിന്നെ അതിന്റെ പുറത്ത് നമ്മൾ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ചെയ്യുമ്പോ പുറത്തുള്ള ആൾക്കാര് അവള് ഫുൾ ടൈം ഫോണിലാണ് അവൾ അങ്ങനെയാണ് പിന്നെ ഇങ്ങനെയാണ് അവള് അങ്ങനെ ചെയ്യാണന്ന് പറയുന്ന ആൾക്കാരുണ്ട്
ഓ നമ്മളെ വീട്ടിരുതിലേക്കായോ എന്താ പറയാ സമാധാനക്കേട് നാട്ട ര്ക്കാണ് അറിയൂലേ
അതെ അപ്പൊ അവർക്ക് ഇത് കിട്ടിയ റിമ്പളേ അവർക്ക് ആ കിട്ടിയോ അത്രേ കിട്ടിയോ അങ്ങനെ കിട്ടിയോ
ആ അതെ അതെ
അങ്ങനെ നമുക്കും ഒരു സന്തോഷം ഉണ്ടാവും
അതെ അതെ അതെ കാരണം എന്താ വെച്ചാൽ ആ പറഞ്ഞ ആളുകളെ തിരുത്തി പറയുന്ന ഒരു സാഹ ചര്യം വരുമ്പോ നമുക്കും സന്തോഷാണ്
ആഹ ആഹ അത് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്
അത് ശരിയാണേ ഏ നമ്മളെ വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവൂല്ല പക്ഷേ വേറെ മറ്റുള്ളവർക്കാണ് ഏറ്റവും വലിയ പ്രയാസം സം ന്നർഞ്ഞിലേ
ആ അപ്പൊ അണക്ക് കൊറെ കിട്ടിയോ അത്ര കിട്ടിയോ ഇത്ര കിട്ടിയോ എന്നിട്ട്പ്പ ഈ വേറള്ളോ ലോട് പറയണ ചോദിക്കണ ആൾക്കാർ എന്നിട്ട് ഇത് കിട്ടിയത് കണ്ടപ്പോ കുടുംബ ത്ത്ള്ള ആൾക്കാരന്നെ ആ കി കിട്ടിയോ അപ്പൊ കാര്യ ഒക്കെ ഇണ്ട്ല്ലേന്ന് അവര് പറഞ്ഞ് അപ്പൊ അതന്നെയ നമ്മളെ നമ്മളെ വാണ്ടപ്പെട്ടവരല്ല എന്നാല കുടുംബക്കാരാണ് അങ്ങനത്തെ ആൾക്കാര ഉ ഉ അങ്ങെനെ ആൾക്കാരാണ് ഉ
പരിഹാസവും
ആഹ
കാര്യങ്ങളൊക്കെ ക്കും കിട്ടി കഴിഞ്ഞാ പിന്നെ അവർക്ക് അത്ര കിട്ടിയോ എങ്ങനെ കിട്ടി അപ്പൊ എന്തായി തന്നുള്ളത് ചോദിക്കാന് അവര് പിന്നാലെ വരികയും ചെയ്യും
ഉം ആ ഇപ്പൊ ചോയി ക്കും പിന്നെ കിട്ടില്ലേ ഇനി കിട്ടാനായോ ഇപ്പോ പിന്നെ പൈസ കിട്ടിയോ അങ്ങനെ
അതെ അതെ അതെ ഇനി എന്നാ കിട്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഒരു താല്പര്യം വരും ജോയിൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ
ആ ആ അങ്ങനെള്ളാവരും ഉണ്ട് അങ്ങനെ ജോയിൻ ചെയ്യാൻ വര- ന്നോരുംഉണ്ട് ചെലോര് ഇപ്പോഴും അതൊക്കെ തട്ടിപ്പാണ് അങ്ങനെ ഇങ്ങനെ അതിലൊന്ന് പോയി പൈസ കളയാതിരി- ഒക്കെ നല്ലത് അതിനൊക്കെ വില കൂടുതലാണ് അങ്ങനെ എങ്ങനെ പറയും
അതെ അതെ ആ ആ നമ്മളെ ഈ ഏരിയയിലും എന്താ വെച്ചാല് അങ്ങനെ നടക്കൂല കാരണം എന്താ വെച്ചാല് ഇവിടെ ഹരിജൻസ് ആണ് കൂടുതൽ വരുന്നത് ആ ഞാൻ പറഞ്ഞില്ലേ ആ മോദി കെയറ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹലോ നമ്മളിവിടെ ഓൺലൈൻ ബിസിനസ്സിന്റെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു മോദി കെയർ കേര ആ അതിലതേപോലെ തന്നെ ഇന്നെ ജോയിൻ ആക്കും ആക്കാൻ നിന്നിരുന്നു പക്ഷെ ഞാൻന്താ- ചില നമ്മള ഇവിടെ നമ്മളെ ഒന്നാമത് നമ്മളെ ഒന്ന് ഏരിയെ ശരിയാവണം അ നമ്മളെ നൈബേഴ്സും കാര്യങ്ങളൊക്കെ എന്താവണം അയൽവാസികളൊക്കെ നമ്മള് നമുക്ക് സപ്പോർട്ട് ഇഷ്‌ടം അല്ലാത്തോണ്ടതല്ല കാരണം എന്താ വെച്ചാല് ഹരിജൻസ് ആകുമ്പോ അതിന്റേതായ ഒരു ലിമിറ്റ് അവര് ക്ക് വരുന്നുണ്ടല്ലോ അവര് അന്നാന്ന് പക്ഷേ പണിയെടുത്ത് ത്ത് ഏ കഴിയുന്ന ആൾക്കാരണ
പക്ഷെ അങ്ങനെയുള്ളോലാണ് അങ്ങനെയുള്ളോലാണ് അങ്ങനത്തെ ഇതില് മുന്നോ ട്ട് വര്യ കാരണം എന്താന്ന് വെച്ചാല് അവര്ക്കാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്താലെ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം കിട്ടണം എന്തെങ്കിലുമൊക്കെ മെച്ചം വരണം എന്നിട്ട് അധികവും അങ്ങനെ ഉള്ള എന്താ ഏ നല്ല കഴിവുള്ള ആൾക്കാരല്ലല്ലോ വരുന്നത്
അല്ലല്ല
സാധാരണക്കാരാണ് ഇതിലേക്ക് അധികവും വരുന്നത്
ആ അതെ അതെ പക്ഷെ നമ്മള് ഇവിടെ പ്രൊഡക്റ്റ് ഒക്കെ ഒന്ന് സെയ്ല് ചെയ്യണം ന്നുണ്ടെങ്കില് ആ നമ്മള് അവര് അറിഞ്ഞാലേ എന്താ പറയാ ഈ കോംബോ ഓഫേഴ്സ് ഒക്കെ വരുമല്ലോ കുറഞ്ഞെ ആ പോ ആ ഒരു അങ്ങ് അങ്ങനെയൊക്കെ നോക്കി മേടിക്കുന്ന ആക്കാരാവുമ്പോ നമ്മള് അവര് ചെലപ്പോ അഞ്ച് കിലോ വാങ്ങുന്ന ക്യാഷ് മോദികെയറിന്റൊക്കെ ഓരോ പ്രൊഡക്റ്റ്ന് ഒന്നോ രണ്ടോ കിലോ ക്ക് തരുന്നുണ്ട് ഇപ്പൊ സോപ്പ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങള് വികിഡ്ത് കാര്യങ്ങളൊക്കെ ആണെങ്കിലോ ഒ അങ്ങനെയൊക്കെ വാങ്ങുന്നോര് ശരിയാകുമ്പോ നമുക്ക് എന്താണ് പ്രയാസം ണ് അപ്പൊ അങ്ങനെയാണ് അതിന്ന് ഒഴി ഒഴിഞ്ഞതായിരുന്നു പക്ഷെ അതെന്തൊക്കെ പിന്നെ അങ്ങനെ ഫ്ലോഗ് ആയി പോയിട്ട്ണ്ട് നമ്മുടെ ഏരിയയിലൊന്നും സായിട്ടില്ല ഒരു മിനിറ്റ് ഞാൻ വിളിക്കാട്ടാ
ഉം ഉം
ആഹ് ഓക്കെ എന്നാല്